ആഹ് കേക്കുണ്ട് ആഹ് നമ്മുടെ കേക്കൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനി പറഞ്ഞോ ബാക്കിയോ കടെ
എന്നിട്ട് ഇത് ക്രമ് അത ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെല്ലാം നല്ല ഉം ക്രീം കുറച്ച് കട്ടിക്ക് കിട്ടി കഴിയുമ്പം അതെടുത്ത് ഫ്രീസറൽങ്ങ് വെക്കണം ഫ്രീസ് ച പിന്നെ അടുത്ത പരിപാടിന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും നമ്മുടെ ഇപ്പ ബേക്ക് ചെയ്തിട്ടുള്ള ആഹ് സ്പഞ്ച് ആ കേക്കിന് സ്പഞ്ച്ന്ന് പറയുന്നത് അത് ഓൾറെഡി തണുത്ത കാണും അത് നമ്മള് അര കിലോ അല്ലേ ആരകിലോ അപ്പൊ രണ്ടായിട്ട് വേണെങ്ക രണ്ടായിട്ടോ മൂന്നായിട്ടോ വേണെൽ കട്ടി ചെയ്യാം
ആഹ് ആഹ്
ആഹ് വലിയൊരു അതിനന് വേണ്ടി ഒ ഇച്ചിരി നീളമുള്ള പിച്ചാത്തിയുടെ കൂട്ടത്ത് പ്ലേഡ് പോലത്തെണ്ട് അതിന് സൈസ് അൻസരിച്ച് നമ്മള് റൗണ്ടില് കട്ട്യ്തെടുത്തിട്ട് ആ പിന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കണം.
പഞ്ചസാരയും വെള്ളവൂടി ഇട്ടിട്ടല്ലേ?
ആഹ നന്നായിട്ടൊന്ന് മിക്സെയ്തെടുക്കണം.
ഉം ഉം
എതിട്ട് ഈ എന്നിട്ട് എന്താ നമ്മൾ ഈ വെകുന്ന ബോർഡുണ്ടല്ലോ കേക്ക് വെകുന്ന ബോർഡ്.
ആഹ് ഹാഹ
അടിയിരികുന്ന ബോർഡുണ്ടല്ലേ കേക്ക് വെചിട്ട് അതെടുക്ക അതെടുതിട്ട്.
തേക്കണോല്ലേ?
ആഹ് അന്നിട്ട് അടിയില് ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തെ ലെയർ കൊറെച്ച് ക്രീം ചെയ്ച്ചിട്ട് എന്നുച്ച ഇത് തെന്നി പോകാതിരിക്കാൻ
ആഹ് ആഹ് ആഹ്
എൻട്ട് ആദ്യത്തെ സപഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെക്കണം വെച്ചിട്ട് നെക്സ്റ്റ് ഷുഗർ സിറപ്പ് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം
ഉം ഉം ഉം അതൊരു സോഫ്റ്റ്നെസ്സിനാല്ലേ കേകൊരു സോഫ്റ്റ് ആകാൻ
മധുരം കിട്ടാൻ വേണ്ടി മധുരം കുറവുണ്ടെങ്കിയെ പ് എന്തെങ്കിലും മധരക്കുറവുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടി എന്നിട്ട് ഇപ്പം ഈ ക്രീം തേക്കണം
ഉം
വൈറ്റ് ക്രീം അന്ന്ട്ട് എന്തയ്യണം നമ്മൾ ഏത് ഫ്ലേവറാ ചെയ്യുന്നേന്ന് വെച്ചാ ഇൻകസ് ആഹ് നമ്മള് ബ്ലാക്ക് ഫോറസ്റ്റ ചെയ്തെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറ്ന്റെ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടും അത് കൊർച്ച് സ്ലൈസ് സ്ലൈസ് ആയിട്ട് അരിഞ് വെച്ചിട്ട് ഇതിന്റെറച്ച്
മേ ആ സൈഡിൽ ഇങ്ങനെ ഇടണല്ലേ ആ
വൈറ്റ് ആണെങ്കിൽ വൈറ്റിന്റെ ഇട്ടും അത് ഇതുലെ അരിഞ്ഞ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യണം
ഉം ഉം എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ലെയർ എടുത്ത് വെക്കണം അല്ലേ
രണ്ടാമത്തെ ലെയർ എടുത് വെക്കണം രണ്ടാമത്തെ ലെയർ എടുത്തിട്ട് സെയിം ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഇ ക്രീം അത് കഴിഞ്ഞിട്ടേ ചോക്ലേറ്റ്ൻ തോ എന്തന്നെച്ച ഉം മറ്റേ വേൻല കേക്കണെങ്കിൽ അയ്ൻ പ്രത്യേകിച് ഒന്നും ചെർക്കണ്ട
വേണ്ട ര്
കൊറഞ് കുറഞ്ഞ റേറ്റിനുള്ള ചിപ്സം കിട്ടും ചിപ് ചിപ്സന്ന് പറഞ്ഞ സംഭവം അതിങ്ങനെ ഒരുമാതിരി ത്രികോണം ആകൃതിയിരിക്ന്ന കുഞ്ഞു കുഞ് ക്രീമാ ക്രീം അല്ല കുഞ് കുഞ് ക്രീ ചോക്ലേറ്റ് കുഞ്ഞൂഞ്
ആഹ് ആഹ് ആഹ് ആഹ് നമ്മൾ ന കയ്ൻ കടേ ചെന്നിട്ട് എന്ത് പറയണം? വേ കേ കേക്ക് ഉന്റെ സാധനം മേടിക്ന്ന കടേ തന്നെ പോകണം ല്ലേ?
ആഹ് കേക്കിന്റെ സധനം മായിക്ന്ന കടേ പോയാലെ നമുകിതെല്ലാം കൂ ഒരുമിച്ച് കിട്ടത്തുള്ളൂ
ഓഹ് ഓഹ് ഓഹ് അപ്പഴേ കേക്കിന്റെ സാനം മേടിക്ന്ന കടേ ചെന്നിട്ട് നമ്മൾ ഒരു കേക്ക് ഒരു ഏഹ് വൺ കെ ജിയുടെ കേക്ക് ഉണ്ടാക്കാനുള്ള സാനങ്ങള് ഇങ് തരാൻ പറഞ്ഞാ അവര് അത് തെരുവല്ലേ കൃത്യയിട്ടെല്ലാ
ആഹ് തെര് ഏത് ഫ്ലേവറാ വേണ്ടന്ന് ചോദിച്ചാ
ആഹ് അഹ് ഏകദേശം എത്ര രൂവാവുവായിരിക്കെടാ അന്നരം
എല്ലാം വ അപ്പൊ ഇതിനകത്ത് റേറ്റ് കൂടുതലന്ന് വെച്ചാല് ആഹ് എനിക്കൊന്ന് ക്രീമിനാ ഞ ഞാൻ ലാസ്റ്റ് വായിക്ന്ന ടൈമിൽ ഇരുന്നൂറ് രൂവയ്ക്കായിരുന്നു നല്ല റെ ച്ചിന്റെ ഒക്കന്ന് വെച്ചാൽ നമ്മള് അഡീഷണൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ഏറ്റവും നല്ല ബ്രാൻഡാ ആത് അപ്പ അതൊകെ ഇപ്പ അതില് കൂടി കാണും അപ്പൊ എല്ലാം കൂടെ ഒരു നമ്മളിപ്പോ ഒരു പത്ത് നാനൂറ് രൂപകത്ത് എല്ലാം കൂടെ നിക്കും
നിക്കും അല്ലേ ഇത്രയും സാധനം മേടിച്ചാൽ നമുക്ക് ഒരു കേക്കല്ലല്ലോ ഉണ്ടാക്കാൻ പറ്റുന്നത്
ക്രീം വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് കേക്കിനുള്ള ക്രീം കിട്ടും ഈ സാനങ്ങളെല്ലാം നമുക്ക് അതുപോലെ രണ്ട് മൂന്ന് കേക്കിന് ഉപയോഗിക്കാം അപ്പം ആദ്യം ഇത് ഒരു അത് പത്ത് നന്നൂറ് രൂപ അല്ല അഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാല്
നമുക്ക് രണ്ട് മൂന്ന് കേക്ക്
കേക്കിന്റെ പിന്നെ സാധനം മേടിക്കണ്ടാല്ലോ പിന്നെ മുട്ട ഒക്കെ ആണ്ടെങ്കി വാങ്ങിച്ച മതി ഇല്ലെങ്കി ആഹ് അപ്പൊ ബാക്കിയുള്ള ഓർഡറിന്റെ ബാക്കി പൈസ നമുക്ക് സെറ്റ് ആഹ് ലാഭമുള്ള ബിസിനസാന്ന് വെച്ചാ സമയം ഉണ്ട് പിന്നെ കൊച്ച് കുട്ടികളൊന്നും ഇല്ല പിന്നെ ഓവനൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച്
ഈ ക്രാഫ്റ്റ് ഇതിന്റെ വർക്കിന്റെ കൂടെ തന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഈ ക്രാഫ്റ്റ് വർക്കെക്കെ ചെയ്തിട്ട് കുറച്ച് പൈസ സമ്പാദിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ഓവനും കൂടെ വേടിച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നുണ്ടെങ്കില് പതുക്കെ കൊണ്ട് അവര് കടൊക്കെ ഒന്ന് മെയിന്റെയിൻ ചെയ്ത് പോകാൻ പറ്റും
ആഹ് അതാണ് ഞാന അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് കൊച്ച്
വരുമാനം ആവും നമുക്ക് നല്ല രീതിയില് ഡെയ്ലി നമുക്കൊരു ആണ്
ഓർഡർ വരുന്ന അതനുസരിച്ച് നമുക്ക് പോയി വാങ്ങിയവനിക്ക് ആ ടൈമില് ആ ടൈമിലൊന്നും അധികം വണ്ടി ഇഹ് ഇല്ലായിരുന്നു
ആഹ് ആഹ് ആഹ്
അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു ഈ ഓട്ടർ വരുമ്പം സാധനം പോയി വാങ്ങിക്ക എന്നൊക്കെ പറയാന് ഭയങ്കര ടാസ്ക് ആയിരുന്നു
വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആണോ കേക്കിനെ പോലെ തന്നെ വേറെന്തെങ്കിലും എന്തെങ്കിലും ഐറ്റംസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ
ഇല്ല വേറൊന്നും ഇതുവരെ ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നും ഇല്ല.
ഓക്കേ. ആ എന്നിട്ട് നമ്മൾ ഇത് ലെയറിനകത്ത് വെച്ച്, മേളിലും ക്രീം തേച്ച്.
അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിലെ ലെയറ് ആവുമ്പോ എന്ത് ചെയ്യണം, ഫുള്ള് കംപ്ലീറ്റ് നമ്മളിപ്പം ലെയറിനകത്ത് മാത്രമല്ലേ വെച്ചോള്.
ഓ ഓ.
ഈ സൈഡില് സ്പഞ്ചിന്റെ സൈഡില് ഒന്നും നമ്മള് ക്രീം തേച്ചിട്ടില്ല.
ആഹ് ആ ആ ആ.
അത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. പിടിപ്പിച്ച് ആ പിന്നെ ടാസ്ക്. എന്ന് വെച്ചാ നമ്മളിത് ഒരു കറക്റ്റ് വ ഷേപ്പിലാക്കി കൊണ്ടുവരണം ഈ ക്രീമ് അത് ഭയങ്കര ടാസ്ക്ക.
ഇത് മറ്റേയില്ല ആ ലെവലാക്കുന്ന സാധനം വെച്ചിട്ട് ഇങ്ങനെ കറക്കി കറക്കി കറക്കി കറ
നമ്മ നമ്മള് വിചാരിക്കും പെട്ടെന്ന് റെഡി ആയി കിട്ടുന്ന്. പക്ഷെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല. ചെയ്ത് ചെയ്ത് ചെയ്ത് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മേളിലാകും. ഇത് റെഡിയാക്കി ഒന്ന് കിട്ടാൻ. ലെവലായില്ലെങ്കിൽ നമുക്ക് ആ കേക്കിന്റെ ഭംഗി ഒരിക്കലും,
ഉം ഉം. അതും അങ്ങനെ കേടാകാ നമ്മളില്ലെ ഫ്രണ്ടില ക കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, കുറേ ഫ്ലവറുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ക്രീമിന് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടവ അതൊക്കെ കഴിക്കാൻ. അപ്പഴേ ക്രീം ആണെങ്കിലും. ആ ഇത് അതെക്കെ ഈ ഈ സെയിം ക്രീമിനക ത്ത് കളർ ചേർ
ആ കളറ് ചേർത്ത് ഇതിന് വേണ്ടി പ്ര ത്യേകം ഓരോ ഷേപ്പിനനുസരിച്ച് ഇപ്പൊ ഓരോ നമ്മൾ ഡിസൈൻ ഉണ്ടല്ലോ, ഓരോ ഡിസൈനും ഓരോ നോസിലുണ്ട്. ആഹ് അപ്പൊ ഇതിന് വേണ്ടി ഫ്ലവർ നോസിലുണ്ട്. ഫ്ലവർന്ന് പറഞ്ഞാ നോസില്. അതനുസരിച്ച് അത് സൊ അത് വെച്ച് നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ട് അത് ഈ കേക്കിനത് ഫിറ്റ് ചെയും.
ഓ. എന്നട്ടത് കേക്ക് നമ്മള ഫ്രീസ് ആഹ് ഫ്രിഡ്ജിൽ വെക്കണോ നമ്മള്. ഇത് അലിഞ്ഞു പോകോ ഈ ക്രീം.
അലി അലിഞ്ഞ് പോവും. അത് ഒന്ന് സെറ്റ് ആയി കിട്ടണമെങ്കിൽ ഒരു അര മുക്കാൽ മണിക്കൂറോളം നമ്മള് നല്ല തണുപ്പില് ഫ്രിഡ്ജില് വെക്കണം. എങ്കിൽ ആ ടേസ്റ്റ്ന്ന് കിട്ടതൊള്ളൂ. ആഹ് ഒരു സെറ്റ് ആയി കിട്ടത്തൊള്ളൂ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അലിഞ്ഞു കട്ട് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടന്ന് ട്ടന്ന് വളവളാന്നായിപ്പോകും.
ആഹ് ഒരു തവണ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ മുന്നേ ഒരു തവണ ഇങ്ങനെ ഫോണിനകത്ത് യൂട്യൂബിൽ കണ്ടിട്ട് സാധാരണ എല്ലാം കൂടെ മിക്സിക്കാകത്ത് ഇട്ടിട്ട് ഈ ഇച്ചിരി മാവിരുന്നുന്നത് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ബേക്കിംഗ് സോഡ മാത്രം ഉള്ളായിരുന്നു. പൗഡർ ഒന്നും നമ്മൾ അങ്ങനെ മേടിച്ച് വ വക്കത്തില്ലല്ലോ. അപ്പൊ അതും മുട്ടയും ഇത് കൂടെ വെച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതേനെക്കെ എനിക്ക് ഓവനൊന്നും ഇല്ല. ഞാൻ കുക്കറിനകത്താക്കിയിട്ട് എണ്ണ പുരട്ടിയിട്ട് എങ്ങണ്ടാ തോന്നുന്നു ചെയ്തത്. പക്ഷെ എനിക്ക് കുക്കറിന്റെ ഇച്ചിരി സൈഡ് ഇല്ലാടാണ്ട് പിടിച്ച്. കരിഞ്ഞില്ല പക്ഷെ പിടിച്ച്. ആഹ് പിന്നെ ഇളക്കി ഞാൻ എടുത്തെങ്കിലും പക്ഷെ ആ അത്ര സോഫ്റ്റ്നെസ്സ് ഒന്നും കിട്ടി ട്ടിയില്ല. കട്ടി ഉണ്ടായിരുന്നു കേക്ക്. പിന്ന കാരണം അതിനകത്ത് സാധനങ്ങളൊന്നും അങ്ങനെ ഇട്ടില്ലല്ലോ. മുട്ടയും ഈ പറയുന്നക്ക് പാലും എണ്ണയും ഒഴിച്ചു എന്ന് തോന്നുന്നു. എണ്ണ ഒഴി ച്. പക്ഷേ ബേക്കിംങ് പൗഡറോ അങ്ങനെയൊന്നും ഇിട്ടില്ല. വാനില എസ് സൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോ ഒരു മുട്ടയുടെ ഒരു ചെവ ഉണ്ടായിരുന്നു കേക്കിന്.
അത് നമ്മ ആദ്യമായിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനയൊക്കെ. പിന്നെ വേറെ കാര്യംണ്ട്. ക്രീം ഇല്ലെങ്കിലും നമുക്ക് ഈ സ്പഞ്ച് മാത്രമായിട്ട് ടീ കേക്കായിട്ട് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റ നമ്മള കറക്റ്റ് പരുവത്തി കിട്ടണെന്നേള്ളൂ
ചിലരില്ലേടാ ഓറിയോടെ ബിസ് ബിസ്ക്കറ്റും മറ്റേ ഡാർക്ക് ഫാൻസിയുടെ ബിസ്ക്കറ്റും ഒക്കെ വെച്ച് അരച്ച് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ
ആഹ് കേക്ക് ഉണ്ടാക്കും
അതും ഇതേലൊക്കെ നല്ല ടേസ്റ്റാന്ന് ഫ്രണ്ട്സൊക്കെ പറ പറഞ്ഞിട്ടുണ്ട്
ഞാനും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അതും അങ്ങനെ ഓറി ബിസ്ക്കിറ്റ് ഒന്നും വെച്ച് അങ്ങനെ ഒന്നും ചെയ്തുണ്ടാക്കില്ല ഞാന് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്
ഉം ഉം ഉം ഉം പിന്നെ അച്ചാറൊക്കെ ഇടോ അച്ചാറ്
വീട്ടിലെ
ആവശ്യത്തിന് ഇടും അല്ലേ മറ്റേ ബീ
ഇടാൻ അറിയത്തില്ല മാങ്ങ അച്ചാറിടാം
ആണോ മറ്റേ ഇത് ഇടുവോ ബീഫിന്റെക്കെ അച്ചാറൊക്കെ ഇടുവോ
ബീഫിന്റെ അച്ചാറ് ഇതുവരെ ഇട്ടിട്ടില്ല കാരണം ഞാൻ ഈ ബീഫ് ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ബീഫ് എന്ന് പറയുന്ന ഐറ്റംസ് ഇവിടെ ഇപ്പോ ഒരു വർഷമൊക്കെ ആയിട്ടേള്ളൂ ഇറങ്ങീട്ട്
ആണോ
ബീഫ് കറി ഉണ്ടാക്കാൻ ഒന്നും അറിയത്തില്ല ഇപ്പോഴാ പിന്നെ എല്ലാം ട്രൈ ചെയ്ത് പിന്നെ നമു മറ്റേ ഇതുണ്ടല്ലോ ഇപ്പം ട്രെൻഡിങ് ആയത് ഈ പെരുന്നാൾ കഴിഞ്ഞപ്പോ ബീഫ് ഒക്കെ ഒത്തിരി കിട്ടിയപ്പോ എന്തോ ഈ ബി -ബീഫ് വെച്ച് ഇടിച്ച് ഇടി എന്തൊ അങ്ങനെ പറഞ്ഞു എന്തോ സംഭവം ഈ മിക്സിയിട്ട് ക്രഷ് ചെയ്തിട്ട് എണകത്തിട്ട് എണകേത്തിട്ട് വ ഈ നമ്മൾ ഈ മിക്സിക്കത്തിട്ട് ബീഫ് വേവിച്ചിട്ട് അത് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കൂ.
ആഹ ആഹ ആഹ ഹാ
അന്നിട്ട് ഇത് എണ്ണക്കകത്ത് നമ്മുടെ നമ്മള് വറ ക്കാനും ഒക്കെ ഉപയോഗിക്കത്തില്ല മറ്റേ അതിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ല ഈ അത് ജീരകം എ വേ ളു തുള്ളി അതെല്ലാം കൂടി ഇട്ടന്ന് ജസ്റ്റ് മൂപ്പിച്ചിട്ട് ചെയ്തിട്ട ഇങ്ങനെ എണ്ണ കാത്തിട്ട് ഇങ്ങനെ വരട്ടി വരട്ടി വരട്ടി വട്ടി പ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും.
ആ ഹാ നല്ലയല്ലേ കഴിക്ക
ആഹ് നല്ല ടേസ്റ്റ് ഇപ്പ ഇല്ല പെരുന്നാൾ കഴിഞ്ഞ ടൈമില് ഇൻസ്റ്റാഗ്രാമിലൊക്ക ഇപ്പ ഭയങ്കര വൈറല ആയിരുന്നു.
പിന്നെ അതുമല്ല നമ്മള് കുറച്ച നേരം മെനക്കടാെന്നുണ്ടെങ്കി ബീഫ് ഒക്കെ കറി ന്നതിന കാട്ടി ടേസ്റ്റ് ആയിട്ട് വരട്ടിയും ഫ്രൈ ചെയ്തൊക്കെക്കഴി
ആഹ് അത എനിക്ക് കറീയെക്കാട്ടി കൂടുതലിഷ്ടം
അങ്ങനെ കഴിക്കുന്നതാ ഭയങ്കര തേങ്ങാ കൊൊത്തൊക്കെ ഇട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആ ഉ ദോശയുടെ അപ്പത്തിന്റെകു കൂടെ കഴിക്കാനും നല്ലതാ പക്ഷെ നമ്മള് ആഹ ബീഫ് അച്ചാറൊക്കെ ഇട്ട് വെച്ചാല് നമ്മള ഏകദേശം രണ്ട മൂന്ന് ദിവസം കൊണ്ട് തിന്ന്ർക്കും. അദ ഹം കാത്തി ല്ല ആഹ. പിന്നെ വേറെന്തോണ്ട് വേറെ